കേൾക്നീണ്ട
ആഹ് കേക്ക്ണ്ല്ലേ
ആഹ് കേൾക്കാം പിന്നെ എന്താ സുഖല്ലേ
ആഹ് എന്താ സുഖം അവിടെന്താ സുഖല്ലേ
ആഹ് മഴണ്ടോ
ആഹ് മഴ
മഴേ ഏഹ് മഴണ്ടോ
ആഹ് ഇന്ന് ആഹ് മഴണ്ട് മഴയും വെയിലും കൂടായിര്ന്ന് എടക്ക് മഴയും എടക്ക് വെയിലും
എടക്ക് മഴീം എടക്കും വെയിലും മിക്സ്യ്തൊരവസ്ഥ വെയിലാണെങ്കിൽ നല്ല വെയില്
ആഹ് നല്ല വെയില് നല്ല ചൂട്ള്ള വെയില് മ
ആഹ് അതെ അതെ നല്ല മഴേ അലക്കിയതൊക്കെ ഏ ഇടാനും എട്ക്കാനും മാത്രേ സമയൊള്ളൂ
ആഹ് സമയൊള്ളൂ
മ്മ് ഉം ഉം ഉം പിന്നെന്താ ഇന്ന് ഫുഡ് രാത്രിയിലേക്ക് ഇണ്ടാക്കാന്ള്ള പരിപാടിയാണോ
ആഹ് ആഹ് രാത്രികക്ക് ഇണ്ടാക്ക രാത്രിന്ന് നോമ്പ്ണ്ട്പ്പോ പൊറോട്ട വാങ്ങീണ് ചിക്കൻക്കറിം
അത് ശരി ആഹ് നോമ്പ് പിന്ന ഇവടിണ്ട് ആഹ് ഇവടെ പത്തിണ്ടാ ആഹ് പത്തിരി ഇണ്ടാക്കി കറി മീൻ കറി വെച്ചിട്ട്ണ്ട്
ആഹ് ആഹ്
ഉം അത് മതീന്ന് പറഞ്ഞ്
ആഹ്
പിന്നെ പത്തിരീല് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ആഹ് ആഹ് മൊളകിട്ട് വെച്ച് ചാളക്കറിണ്ട് നിങ്ങളെന്താച ചാളന്നാല് ആണോ പറയാ അല്ലാ മ
മത്തി മത്തി
ഉം ഉം ഞങ്ങള് മത്തീന്ന് പറയും ചാളാന്ന് പറയും
ആ രണ്ടും പറയല്ലേ
ഉം ഉം പിന്നെ ചിക്കൻ കറി വെച്ചോ
ചിക്കൻ കറി ആഹ് വെക്ക ഉം ആഹ് ഒക്കെ റെഡിയാണ് കുക്കെയ്യാണോ
അഹ് വേറെ ആരും ഇല്ലേ വീട്ടില്
ഇല്ലൽ ആ കുട്ടികളുണ്ട് രണ്ടാളുണ്ട്
ആഹ് സ്കൂൾട്ട് വന്ന് അഹ് ഇന്ന് സ്കൂൾ ഇല്ലല്ലോല്ലേ ആ ഇന്ന് സ്കൂളില്ലല്ലോ
ആ ഇന്നും നാളെയൊക്കെ ഇനി സ്കൂൾന് ലീവാ
ആഹ് നാളെയും അവധിയാല്ലേ
ആഹ് ആഹ്
ഉം ഉം
മദ്രസ്സ ഉണ്ട് നാളെ
ആഹ മദ്രാസ്സണ്ട് ഉം പിന്നെ വേറെന്തൊക്കെ വിശേഷം
ഉം വേറെ ഉമ്മ ഓലെ വേറെ തറവാട്ടിലാണ്
ആഹ് ആഹ് ഉ
ഉമ്മീടെ രണ്ടാന്റെ അമ്മാരും
ആണല്ലേ ആഹ് ഉം ഉം പിന്നെ പൊറോട്ട
ഉം ഇവിടെ അടുത്ത അടുത്ത വീട്ടന്ന് പറഞ്ഞതാ ഓലോട് ഓല് അങ്ങാടി പോകുമ്പോ പറഞ്ഞോ അങ്ങനെ കൊണ്ടന്ന -
ആഹ് ആഹ് നിങ്ങക്ക് മാത്രം മതിയാവും ല്ലേ
ആഹ് ആഹ് ഉ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലില്ല അപ്പൊ പിന്നെ സാധനവും ചിക്കനും അങ്ങനത്തെക്കെലോട് പറയും
ആഹ് ചിക്കൻ കറി വെച്ചാല് നാളെക്കും ഉണ്ടാവല്ലോ
ആഹ് ആഹ് അത് കൊറചീച്ച റീചാ ച്ചെടുത്ത് ഇങ്ങനെ വെക്കും
ആഹാ അത് നേരാ ഫ്രിഡ്ജിൽ വെച്ച് കൊറേശ നി ത് മാത്രംങ് വെച്ചാ മതിലെ
ആഹ് ആഹ്
മം
പിന്നെ പച്ചക്കറി അങ്ങനത്തെ സാധനത്തിനൊക്കെ ഇവിട അടു തൊരു കടണ്ട് അങ്ങട്ട് പോയി ഞാൻ തന്നെ പോയി വാങ്ങും
ആഹ് ആഹ് പിന്നെ അത് അത് മാത്രം ഇറങ്ങിയാൽ മതിയല്ലോ
ആഹ് ആഹ് ഇത് ചിക്കന് കൊറച്ച് അങ്ങാടി പോണം അപ്പൊ പിന്നെ
ആണോ ആഹ് ആഹ് പിന്നെ വറെ ഏയ് ന്നുല്ല മുളക്ണ്ട് ചീരാമുളകല്ലേ
ആഹ് ചീ
നിങ്ങളൾന്താ പറയ ചീര മുളക് ന്ന
ആഹ് രണ്ടും പറയാ
ആഹ് ആഹ് ചീരാമുളക് അത് പിന്ന എല്ലാ വീട്ടിലും ഉണ്ടാവുന്നല്ലേ
ആഹ് എല്ലാ വീട്ടിലും ഉണ്ടാ
മം മം വേറെന്നും അവിടെ എന്താള്ളെ
ഇവടെ ആ മോളകന്നെ ആ മോളക് വിടെ ഇണ്ടാവാള്ളു മറ്റൊക്കെ ഞാൻ ന ണ്ടാക്കി നോക്കിന്
ആഹ് വേറെന്നും ഉണ്ടാവില്ല ആഹ് അങ്ങനെ പ്രശ്നണ്ട്
ആഹ് ആഹ് അത് പോലെ വൈതന ക്കെ കുഴി ഇണ്ടാക്കിട്ടിനി അന്നും ണ്ടായിട്ടില്ല
ആണോ മം മം എല്ല് പൊടി യൊക്കെ ഇട്ട് കൊടുത്താ മതി
എന്താർഞ്ഞെ
എല്ല് പൊടിയൊക്കെ എല്ല് പൊടിയൊക്കെ ആഹ് ആഹ് അത്ട്ടാ നന്നായിട്ട് ണ്ടാവും
ആഹ്
ഉം പിന്നാ
ആഹ്
വേറെ ഇനിയിപ്പോ രാത്രിയിലേക് അത് മതി ഇനി വേറൊന്നും ഇണ്ടാക്കു
ഇല്ല വേറെന്നും ഉണ്ടാക്കൂല
ആഹ് നാളെ പിന്നെ നോമ്പോന്നും ഇല്ലല്ലോ
ആഹ് ആഹ്
നാളെ എണ്ണീറ്റ് നാളത്തെ നോക്കിയാ മതി മം പിന്നെ മഴയൊന്നുല്ല ആഹ് ഒരാളുണ്ട് പിന്നെന് അവധിയല്ലേ
ആഹ് ഇന്ന് അവധിയാണ്
ഇപ്പ നാളെ അത് ഓ സെവൻത്തില്
ആഹ് ആഹ്
പ്പം നാളെ നാളെ സ്കൂൾ ഉണ്ട്
ആഹ് നാളെ ആ നാളണ്ടല്ലേ ഇന്ന് ല്ലാതത്തിനു നാളെ എടുക്കായിരിക്കും
ആഹ് അതെ അല്ലല്ല അത് മറ്റേ സി ബി എസ് ഇ ആഹ് നാളെണ് ഇന്നില്ല ഇന്ന് അവധിയാണ്
ആഹ് സാധാരണ ഇന്ന് അവധിയന്നെ
ആഹ് അല്ലല്ല ഇന്ന് മറ്റേ മുഹറത്തിന്റെ ആഹ് അതെ
വെള്ളി ശനിയും വർക്കിങ്ങടെ
ആ അതെ വെള്ളിയാഴ്ച സെക്കന്റ്‌ സാറ്റർഡേ അവധിയാ
ആ അവധി ല്ലേ ആ ആ
ഉം ഉ ഇംഗ്ലീഷ് മീഡിയം ആയതുകോണ്ടേ
ആ ആഹ
അ നല്ലൊരു ബുദ്ധിമുട്ടാണ് എപ്പഴും തല്ല ഏയ് ഇല്ലല്ല ആഹ നല്ല മറ്റേ എളുപ്പള്ള ഇംഗ്ലീഷ
ആഹ
വല്യ ആഹ ആല്ല വല്യ കുഴപ്പല്ല പഠിക്കാനൊന്നും കുഴപ്പല്ല ഇപ്പൊ മറ്റേ ലീവിന്റെ പ്രശ്നാണ് ശനിയാഴ്ചെ ക്ലാസ് ഉണ്ടാവേ ഉ ആ അതെ അതെ ആ അതിനാ അടിയ
ആഹ
ഉ സ്കൂള് മാറ്റണംന്ന മറ്റേ ആഹ് പോവലുണ്ട്
ആ ആ
എവിടെ പോവാൻ പറ്റില്ലേ ഈ ആക സെക്കൻ സാറ്റർഡേ മാത്രം അവധി പിന്നെ ഞായറാഴ്ച എന്നിട്ട് മറ്റേ മാറ്റണം സ്കൂള് മാറ്റണംന്ന് ഇങ്ങനെ പറയണ്ട്
ആഹ
ഉം തീരെ ഒഴിവല്ലായിട്ട്
ആഹ
ഉ പിന്നെ കുട്ടികള എങ്ങനെ പഠിക്കാനൊക്കെ ഉഷാറാണോ
ആഹ് പഠക്കക്കെചെയ്യും മോനാണ് ഒന്ന് ഓൻ ഒന്നാം ക്ലാസ്സിൽ ഓനെ കിട്ടൂല പഠിപ്പിക്കാൻ കിട്ടൂല വേഗം ഉറക്കം വരും
ആഹ അത് ചെറിയോ
ആ ഉച്ചക്ക ഉറക്കിട്ട് ട്ടില്ലെങ്കില് സ്കൂൾ ഉണ്ടാവുമ്പോ ഒച്ചക്ക് ഒറങ്ങാൻ കഴയില്ലല്ലോ അപ്പൊ
ആഹ് ആഹ് ആ് ചെറിയ മറ്റെ ചെറിയ മക്കളല്ലേ ഒരു പകലൊക്കെ കടന്ന്റ ഇപ്പ ഇവിടെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല
ഇവിടെ പുറത്ത പോയിണ് കളിക്കാൻ പോയിണ് അതാണ് ഒഴവുണ്ടാവലോനെ ഇനി വന്നാ പഠിക്കാനുള്ള ടൈമ ഉണ്ടാവൂല ഭയങ്കര ഒരു വിഷയൊക്കെ നോക്കാനേ കഴുള്ളു പിന്നെ ഒന് മടുപ്പ് വരും
ആഹ അതങ്ങനെ തന്നെ എന്റെ മോനും പഠിപ്പിച്ചു കൊടുങ്ങുന്നേരോ ഒരു പത്ത് ഇരുപത് മിനിറ്റിൽ കൂടുതൽ പഠിപ്പിക്കുമ്പോഴേക്കെ ആൾക്ക് ദേഷ്യം പിടിക്കും
ആഹ
അങ്ങനെ പഠിപ്പിക്കരുതെന്നാ കണ്ടിന്യൂസ് ആയിട്ടേ ഒരുപാട് ടൈം പഠിപ്പിക്കരുത്ന്നാ കുറച്ച് കഴിയുമ്പോ ഒരുരമണിക്കൂറോക്കെ പഠിപ്പിക്കാൻ പാടുള്ളൂ പിന്നെ അവരെ അവരെ വഴിക്ക് വിടും
ആഹ് അ പൊതുവേ ആൺകുട്ടികൾക്കൊക്കെ ഉള്ളതാ
ആ അകൂട്ടിയ അവന്റെ അമ്മത് അവന്റെ ടീച്ചർ പേരൻസ് റ്റിങ്ങിന് പോയാല് ഇങ്ങനെ ഈ ബുക്കുകള് മറ്റേ ഇവിടെ സ്കൂളിൽ വെയ്റ്റ് കൊണ്ട് സ്കൂള് വെ വെച്ചിട്ട് പോരുന്ന ഇതുണ്ട് അവിടെ സ്കൂള അപ്പൊ ഇനി ഇവര് അബ ടീച്ചേഴ്സ് പറയാണ് ഈ ഗേൾസിനോട് അത്ര പറഞ്ഞാല് അവര് വെക്കില്ലന്ന് ബുക്കൊന്നും വെക്കണ്ട അവരെ ബുക്കൊന്നും അവരങ്ങനെ ആ ആ ആര് വെക്കൂല അവര് വീട്ടിൽ തന്നെ കൊണ്ടോ ആ വെയിറ്റ് എടുത്ത് അവര് വീട്ടിൽ കൊണ്ടു പോകുന്നു പക്ഷെ ബോയ്സ് ആണെങ്കിലോ എല്ല ആവശ്യമുള്ള എല്ലാ ബുക്കും അവിടെ വെച്ചിട്ട് പോകുന്നത് അവർക്ക് അതിന്റെ ആവശ്യല്ല ടീച്ചറ് പറഞ്ഞ് ചിരിക്കുന്ന് രണ്ടും രണ്ട തത്െൺകുട്ടിയ അവര കാര്യത്തിലേ ഒര അടുക്കൊണ്ട് ചിട്ടിണ്ടാവും ആ ആ അതതെ എല്ലാം അവര സാധനങ്ങള് അവിടെ എവിടെ ഇട്ടേക്കൂല കൊണ്ടോവും അങ്ങനെരു ക്യാരകട്ര ആഹ പഠിക്കണംന്നുള്ള ചിതിുണ്ടാവും ഉം അതെ അതെ ക്ലാസില് ആഹ അതന്റെ പറഞ്ഞോണ്ട് നി വക്കണം അതുവല്ല ഇപ്പോ എന്തുണ്ടെങ്കിലും ഫോണാണല്ലോ ഫോണില് ഒരു ഹോംവർക്ക് ന്ന കൂടിട്ട് ഫോൺ എടുത്തിട്ട്് മറ്റേ ആഹ ജെമിനിനോട് ക്വസ്റ്റ്യൻ ചോദിക്കും മാ പ്രോബ്ലം വരെ ജെമീനിക്ക് ഇട്ട് കൊടുക്കു എന്നിട്ട് അത് സോൾവ് ചെയ്തിട്ട് എഴ്ത അതാണിപ്പോ സ്ഥിരായിട്ടുള്ള പരിവാടി ആഹ നല്ല പണിയ അപ്പൊണ്ട് നമ്മുക്ക് ടെൻഷൻല്ല നമ്മുക്ക് ആ ഭാഗത്ത് നോക്കണ്ട പക്ഷെ ഏത അ ആഹ കേടാണത് എല്ലാം അവര് തല വർക്കെയ്യാതെല്ലാം ജെിമിനിനോടും ഗൂഗ്ൾനോടും നോ ക്കി ചോദിച്ച് എഴുതല്ലേ തീര തല വർ ക്കെയ്യുന്നില്ലല്ലോ ഉം നാളെരുസ് ന്നോട് പറയാണ് എന്നിട്ട് എങ്ങനെയ
അയില് എ സി ബി എസ് ആവുമ്പോ എൽ എസ് എസ് യു എസ് എസ് അയ് ണ്ടാവുലല്ലോ
എൽ എസ് എസ് അല്ല അങ്ങനെള്ള വേറൊരു എക്സാം ണ്ട്
ആഹ് ആഹ
ആഹ അത് ചെയ്യ്തണ്ടഉണ്ടാവനെ അതില് കഴിഞ്ഞ പ്രാവശ്യം അ്ന്റെ മുമപത്തെ പ്രാവശ്യം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു പ്രാവശ്യം സെക്കൻഡ് കിട്ടി അതിന്റെ മുന്നത്തെ വട്ടം ഫസ്റ്റ് കിട മറ്റേ എൽ എസ് എസ് പോലെ തന്നെ വേറ ഒരു എക്സാം അയ്യെ അയ്യെ എമ്മിടെ എന്ന് പറയും
ഏ ആഹ് അയ് സി ബി എസ് സിക്ക് മാത്രല്ലതായിരിക്കും
ആഹ് സി ബി എസ് ഇക്ക് ള്ളെ അങ്ങനെ ഈ ഗിസ് പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ ഇഷ്ടാ അങ്ങനത്തേലൊക്കെ പങ്കെടുക്കു
ആഹ് ഇവടെ മോൾക്ക് അങ്ങനെ എല്ലാത്തിലും പങ്കെടുക്കണം
ആഹ് എല്ലത്തിലും പങ്കടുക്കണംഅത് നല്ലതാ ഉം പിന്നെ സ്കൂൾൽ പിന്നെ മറ്റേ സി സി ഏന്ന് പറഞ്ഞിട്ടുണ്ട് ഫുട്ബോള് അങ്ങൻത്തൊക്കെ ണ്ടൽ ഫുട്ബോള് ബാ ബാഡ്മിന്റ ആഹ് ബാഡ്മിന്റ ഏതെങ്കിലും ഒന്നിൽ ഇവർക്ക് ചേരാ ഒന്നുങ്കില് ബാഡ്മിന്റണ് അല്ലെങ്കില് ഫുട്ബോള്
ആഹ് ആഹ്
അല്ലെങ്കിൽ മറ്റേ സ്റ്റേജ് അങ്ങനത്തെ ഏതെങ്കിലും ഒന്ന്
ആഹ് ചേരാം ആഹ്
ഇതിന്റെക്കെ സാധനങ്ങൾക്കാണ് ഭയങ്കര വെല ക്കെ ചേർർന്നാ ഷൂക്കും പാടിനും ഒക്കെ ഭയങ്കര വെലയാ ഉം നല്ല വെലയ
അതൊക്കെ നമ്മള് വാങ്ങണല്ലേ
എങ്ങനെ അ അതൊക്കെ നമ്മൾ തന്നെ വോങ്ങണം ഷൂ സാധനങ്ങളൊക്കെ നമ്മള്ളന്നെ വാങ്ങണം പിന്നെ ബാഡ്മിന്റൺ ആണെങ്കില് അതിനുള്ള ബാറ്റ് കാര്യങ്ങളൊക്ക അത് നമ്മള്
ആഹ് ആഹ് ആഹ അയ്യാ ടൈംയോ
ആഹ് ആഹ് ആഹ് പത്ത് കഴിഞ്ഞു ഓക്കെ ഉം ശരി